എന്താ പരിപാടി
എന്താ അങ്ങനെ സുഖം സന്തോഷവും. ആ കുട്ടി വൽ ഒരാൾ ഉറങ്ങിയിട്ടുണ്ട് ഒരാള അവിടെ ടീവി കണ്ടിരിക്കണു.
ഇനിയിപ്പോ സ്കൂള് തുറക്കാറായല്ലോ
ആഹ് സാധനെ സ്കൂളില് സാധനങ്ങളൊന്ന ഇപ്പയി ഒന്ന് ഞങ്ങൾ സാധാരണ തലേ ദിവസം പോയിട്ട് വാങ്ങലള്ളു
വാങ്ങല്ലേയൊള്ളൂ ആ ഇവ് ഇവിടെ ആദ്യായിട്ടാണ് കുട്ടി പോണേ ആ പെരുന്നാളിന്റെ പർച്ചേസിംങ്ങ് ഒ കഴിഞ്ഞോ
ആ പെരുന്നാക്കുള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്‌തു ഇപ്പ ഇന്ന് പെരുന്നാൾ കഴിഞ്ഞിട്ട് ഇപ്പ ഇഞ്ഞ് നാളെ പോവൊള്ളു നാളെ പോവൊള്ളൂ കുട്ടിയാൾക്ക് മാത്രേ ഇട്ത്ത്ട്ടൊള്ളൂ
ആണല്ലേ പെരുന്നാൾ നാളെന്താ സ്പെഷ്യൽ അപ്പോ പെരുന്നാളായിട്ട്
ഉഹ
മന്തി ഓ വീട്ടിൽ മന്തി ഇണ്ടാക്കോ അല്ലെങ്കി നി പൊർത്ത്ന്ന് വാങ്ങിക്കോ
ആ പൊർത്ത്ന്ന് അല്ല വീട്ടിൽ ഇണ്ടാക്കും മന്തി
ട്ട്ൽ ഇണ്ടാക്കും
ഉം ആ വീട്ടിൽ ഇണ്ടാക്കും അങ്ങനെ പെട്ടെന്ന് ചോയിച്ചപ്പോ ഇൻക്ക് അറീലാ ആ അങ്ങ ആ മന്തി ഇണ്ടാക്ക മ്മൾ ബിരിയാണി ഇണ്ടാക്കുമ്പോൽ തന്നെ അമ്മളെ മറ്റ മറ്റേ ഈ എ ബസ്മതി അരിയില്ലെ
റ്റ് പിന്നെ വേറെ വേറെ പലതരത്തിലുള്ള ബസ്മതിക്ക് റൈസ്
ആ ബസുമതിൽ നല്ല അത് ചെല ബസുമന്തി നല്ല റൈസ് ആ ആ നീ നല്ല നീളള്ള ആ അത് നമ്മളെ മൻ നമ്മളെ കടി കടന്നെന്നെ നമ്മൾ മന്തി റൈസ് ച്ചും ന്നെന്നെ പറയാ
പറയണം അപ്പൊ അവര് അത് തരും അല്ലേ ഓ ആണ്
പി പിന്നെ പർഞ്ഞാൽ ഞാൻ അങ്ങനെ ഞാനങ്ങനെ മന്തിയൊന്നും ഇണ്ടാക്കാറില്ലെയ്നു ട്ടോ ഇന്നട്ട് പിന്നെ ഞാൻ ഇപ്പം നമ്മൾ യൂട്യൂബ് ഒക്കെ നോക്കിയാ പിന്നെ
ആ അങ്ങനെയാണ് ഇപ്പ എല്ലാം ഇണ്ടാക്ക്ന്നുണ്ട് അല്ലേ ആ ഈ ഉം സ്കൂൾ സ് സ്കൂള് തൊറന്ന് തൊറക്കാനായി ട്ട് ഇപ്പോ ഹ് സാനങ്ങളൊക്കെ ഇനി അഹ് എന്താ ഈ ഇത് കഴിഞ്ഞിട്ട് പോയി വാങ്ങണം അല്ലെ ഇപ്പ ഇന്ന് ഇങ്ങ് ഇപ്പോ ഹ് പുതിയതായിട്ട് വാ പുതിയ ഇത് ഒ ക്ക പുതിയ അതെനെ വ ഐയ് ഇത് പുതിയ സാനങ്ങളൊക്കെ വാങ്ങിക്കും എല്ലാം
എന്തിന്റെ
അല്ല ഇനി ഉസ്കൂൾ തൊറക്ക്ണേനെ എന്റെ കുട്ടിയൊക്കെ ആദ്യ ആയിട്ടാ പോണേ എന്റെ കുട്ടി ആദ്യ ആയിട്ടാ പോണെ ഫസ്റ്റ് ടൈമ് എൽ കെ ജിയിലാ പോണേ അപ്പൊ നമ്മളെന്താ ഹ് ഈ എല്ലാ സാധനങ്ങളും ആളുടെ ഇഷ്ടത്തിന് എക്കെ വാങ്ങി
ആ അത് കുട്ട്യോളെ കൊണ്ടോണ്ട്യേരും ഓൽക്ക് ആ പൗച്ച് വാണ്ട്യരും ഈ പൗച്ച് വാണ്ട്യേരും ഏ ബോക്സ് അങ്ങനെ എന്തേ മറ്റ് മറ്റേ ഓരോ ഫോട്ടോസൊക്കല്ലേ ടെഡിബിയറിൻ്റെ മറ്റേത് പിന്നെ ഡോറന്റ് അങ്ങനൊക്കെ വാണിയേരൊല്ലോ കു ഇവിടെ സ്പൈഡർമാന് ഡോറ
ഇവിടെ ഇവിടെയും സ്പൈഡർമാൻ തന്നെയാ ഇവിടെയും സ്പൈഡർമാൻ തന്നെയാ അതാ പിള്ളേർ നമ്മള് നമ്മുടെ കാലത്തെ പോലെയല്ല പിള്ളേർക്ക് ഇപ്പോ അ ഒരുപാട് ഇഷ്ടങ്ങളാണ് ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ടും അവർ
ട്ടർ ബോട്ടില് വരെ വാട്ടർ ബോട്ടില് വരെ വാങ്ങാണെയ് എലൈ സ്പൈഡർമാൻ്റെ ഡോറൻ്റെ അങ്ങനത്തൊക്കെ പറ്റുള്ളൂ
അതെ
ആഹ് നമ്മളെ കാലൊക്കെ കഴിഞ്ഞു ഇഞ്ഞ്പ്പോ പർച്ചേസിംഗ് ഒക്കെ റഞ്ഞ ഓ അവര് കൊണ്ടെയ്ലാന്ന്ണ്ടെങ്കില് പിന്നെ മാറ്റി കൊൻട്ര ണ്ടേരും
ആ അതെ അതെ അത് തന്നെ പ്രശ്നം അതുപോലെ തന്നെ ഇപ്പ നമ്മള് പണ്ടൊക്കെ നമ്മള് ടിഫിൻ ബോക്സൊക്കെ കൊണ്ടാവുന്നത് ഒരു മറ്റേ വാഴലയില് പൊതിഞ്ഞ് അങ്ങനെല്ലായിരുന്നോ പണ്ട് നമ്മള് ഉസ്കൂളി കൊണ്ടാന്ന് അല്ലെങ്കി ഒര് കുഞ്ഞിപാത്രം കുഞ്ഞി പാത്രത്തില് കൊറച്ച് ചോറ് അതിനോട് കൂടി
സ്നാക്സിന് സ്നാക്സിന് വേറൊന്ന് പിന്നെ ലഞ്ച് ബോക്
വേറെ ഒന്ന് അതന്നെല്ലേ ആ അങ്ങനെ മൂന്ന് തട്ടി ഏ ഇതൊക്കെട്ടോ അറയൊക്കെ ഉള്ള ടൈപ്പ് ആ പക്ഷെ പണ്ട് കാലത്ത് രസായിരുന്നെ ട്ടോ പൊതിഞ്ഞു കൊണ്ടോകും
അതാ പൊതിഞ്ഞ് പൊതിഞ്ഞ ചോറ് തിന്നുമ്പോ വേറെ ടേസ്റ്റാ
വേറെ ടെസ്റ്റാ അതെ അതെ അതൊക്കെ ഇങ്ങനെ ഓർക്കുമ്പോ നമ്മ ഭയങ്കര നോസ്റ്റാൽജിയ ഫീൽ ചെയ്യും അല്ലെ ചെറുപ്പകാലത്ത് നമ്മുടെ ചെറുപ്പംന്ന് പറയുമ്പോ ഓ ഇങ്ങനെ അങ്ങനെയാണ് നമ്മള് കളിക്കുന്നതാണെങ്കില് ഇപ്പൊ പൊറത്ത് പോയി മഴയെത്തൊക്കെ കളിക്കും നമ്മള് പൊറത്ത് പോയി ചെളിയൽ കളിക്കും എങ്കിലും നമുക്ക് അന്നൊന്നും വ ഒരുപാട് അസുഖ ങ്ങളോ ഒരുപാട് പ്രശ്നങ്ങള ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇന്ന അങ്ങനെയല്ല ഇന്ന് ഇങ്ങനെ കുട്ടികൾക്ക് പൊറത്ത് പോയി കളിക്കുന്നില്ല അവർക്ക് ഫോണ് ണ്ട് ഫീട്ടില് ടി വി ഉണ്ട് വീട്ടില് പക്ഷെ ഒരുപാട് അസ്
പൊറത്ത് പോയി കളിക്കാഞ്ഞിട്ടാണ് ഈ അസുഖങ്ങളെ പിന്നെ വല്ലപ്പോഴൊന്ന് പുറത്തക്ക് ഇറങ്ങുമ്പോഴാണ് നമ്മുക്ക് നമ്മളെ പ്ര- പ്രകൃതിനായിട്ട് ഒള്ക്ക് ബേധം ഉണ്ടാവില്ല അപ്പളാണ് ഈ അസുഖങ്ങള് വേരുന്നേ മറ്റേ നമ്മളൊക്കെ എങ്ങനെയനു മഴത്ത് ചാടി കളിച്ച് മഴതങ്ങരെ സ്കൂട്ട് രിക കുട ഉണ്ടെങ്കിലും കൊട വേഗില വക്കും വേഗിൽ പുതിയ കൊട എടുക്കേ ഇല്ല പുതിയ കൊട എന്നും ഉണ്ടാക്കുവാ കവറിലെ എടുക്കൂല
അതുമല്ല നനയാൻ പാടില്ല കുട നഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചുരുറ്റി വെക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അത് നനയാതെ ഇരിക്കാം ഈസ്കൂളിൽ പോകുമ്പോ പോ സ്കളി പോണ ടൈമിൽ ആണെങ്കിൽ നമ്മളത് ന്നനക്കിന്നാ ക്കൊണ്ടോകും കാരണം വീട്ടിലേ കല്ലേ ഏ സ്കൂളിലേ കല്ലേ ന്നനഞ്ഞിരി- കാന് പാറ്റ റ്റില്ലല്ലോ അത് ബുക്കൊക്കെ ന്നനയാണ്ട് നോക്കണം അങ്ങനെയൊക്കെ പക്ഷെ തിരിച്ചു വന്ന സമയത്ത് നമ്മ ബുക്ക് ന്നനഞ്ഞാലും നമുക്ക് വീട്ടിൽ വന്ന് അടുപ്പിന് ചോട്ടിൽ വെച്ച് ഉണക്കാം ഓണക്കാം അങ്ങനെ പക്ഷെ അത് വായിരുന്നു കാരണം നമുക്ക് ഈ പറഞ്ഞോണം ആ ഈ പറ പറഞ്ഞ പോലെ ഏ ഇപ്പോഴത്തെ കുട്ടികളെ അപേക്ഷിച്ച് നമ്മൾ അതൊക്കെ പീരിയൻസ്
ഇപ്പം നമ്മള് പോർത്ത്ക്ക് എറങ്ങിയ മഴ കൊണ്ടോകുമ്പോ തന്നെ നമ്മളെ അൽത്ത് അയൽ അയൽവാസിള് പറിം മഴ കൊണ്ട്ട്ട് ണ്ടെങ്കിൽ പനി വണ്ടും ജലദോഷം വരും ഏ എന്തൊക്കെയാ പറ മറ്റന്തങ്ങനല്ലേലോ മറ്റെന്നു ങ്ങനലലോ മറ്റെല്ലാരും പൊറ മഴ പെയ്ത ഒറ്റോന്നിനെ പുറത്ത് കാണാണ്ടാ
പോറത്താണുമ്പള്ള അല്ല ഞാൻ പറയുന്നത് ഈ പുറ പുത്തറങ്ങി കുട്ടികൾ കളിക്കാഞ്ഞിട്ടാ ഇവർ ഈ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ അവർക്ക് പ്രതിരോധ ശേഷി മണ്ണില് കളിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രതിരോധ ശേഷി കൂടും എന്നാണ് പറയുന്നത് മണ്ണില് പിന്നെ വേറൊരു പ്രശ്നം ഇപ്പോഴത്തെ മണ്ണും ആ ഇപ്പോഴത്തെ മണ്ണും ആ ഫുഡും അതെ അതെ ഫുഡും അതെ നമ്മൾ കഴിച്ചിരുന്ന ഫുഡല്ലാ ഇപ്പയ് ആ അതെ അതെ ആ ബിസ്കറ്റ് തിരു തിന്നുന്നത് തന്നെ
ഇനി പിന്നെ പുറത്ത് പോയാലും അങ്ങനെ വൈകുന്നേ പുറത്ത് പോയാല് യ ചി
നമ്മ ചിക്കന്റെ ഐറ്റംസ് അത് ഇത് പക്ഷെ അതൊക്കെ നമുക്ക് കഴിക്കാം കഴിക്കുന്നതിന് നമ്മളെ അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഇപ്പ ചിക്കൻ ഇപ്പൊ നമ്മുടെ ഈ മന്തി ആണെങ്കിലും ഇതൊക്കെയാണെങ്കിലും നമുക്ക് അതിനകത്ത് പ്രോട്ടീനൊക്കെ കിട്ടുന്നുണ്ട് പക്ഷെ അത് അളവി കൂടുതലായാലും പ്രശ് അതുപോലെന്നെ ഈ മയോ ഒണൈസ് ഒക്കെ നമ്മള് ഉപയോഗി
ഉ ഉ മയോനൈസ് ഭയങ്കര ഡേഞ്ചറാ ഉ യൂസ് ചെയ്യാൻ പാടില്ല ഇപ്പൊ പിന്നെ മയോണസിനൊക്കെ മാറ്റങ്ങൾ വരുത്തിയല്ലോ മയോണീസ് ആദ്യ ക്ക പച്ചമുട്ട അടിച്ച്
പച്ചമുട്ട അടിച്ച ഇപ്പൊ നമ്മളള് വേവിച്ച മുട്ടലൊക്കാ ആ ബോയിലെയ്തിട്ട് ചെയ്യ്ന്ന്‌ണ്ട് ആ അപ്പൊ അതും ടേസ്റ്റ് വ്യത്യാസ ഉണ്ടെങ്കും നമുക്ക് എന്തോ ആ ചോറിനൊപ്പം ഒരു സൈഡ്
ചെയ്യാൻപറ്റോ ആ അതിന്റെ താഴെ ഏ ഫ്രിഡ്ജിൽന്നും വെക്കാൻ പാടില്ല മയോണിസ് ബാക്ടീരിയ വരും ഉ അങ്ങെ പ്രശ്നംശ ഉ അപ്പൊ പിന്നെ എല്ലാതും ഫ്രിഡ്ജ് കയറ്റി വെച്ചക്കാണ്ട് രാവിലെ പിന്നെ കഴിക്കണ്ട സ്വഭാവമാണല്ലോ അതാണ് കൊറെേ അസുഖങ്ങള് ആ
എപ്പോഴും കുട്ടികൾക്ക് നമ്മള് ആഹാരം കൊടുക്കുമ്പോ ഇപ്പൊ നമ്മൾ സ്കൂളിലേക്ക് കൊടുക്കുന്ന ആ സ്കൂളിലേക്ക് കൊടുക്കുമ്പോ നല്ല ഫ്രഷ് ആയിട്ട്
ഇപ്പൊ കുട്ടികളൊന്നും കണ്ടിട്ടില്ലേ രാവിലെ ഇപ്പ നമ്മള് തലെ നമ്മെ വീട്ടില് ഇപ്പോൾ ചിക്കനോ അല്ല എന്തെങ്കലും മന്തിയോ ബിരിയാണിയൊക്കെ ഉണ്ടായാലൽ കുട്ടികളെന്താ പറും നാളെ രാവിലെ എനിക്ക് സ്കൂൾക്ക് അത് മതി പറിമം അപ്പൊ അത് ചൂടാക്കി കൊടുത്താലും അല്ലെ കുറെേ കുട്ടികൾ അങ്ങനെ കൊണ്ടുവരണ്ട ആൾക്കാരുണ്ട്
കഴിക്ക അത് പക്ഷെ നമ്മളത് പ്രോട്ടീനായിട്ട് നമ്മ ക്കും വല്ലപ്പോഴും ഇടക്കും വല്ലപ്പോഴു ഒരു ആ രണ്ടു മാസത്തിൽ ഒരിക്കല ക്കെ നമ്മളങ്ങനെ കഴിച്ചു വിചരിച്ചാലും ഒന്നും ല്ല പക്ഷെ പക്ഷെ നമ്മളിപ്പോ ഇപ്പ ആ നമ്മളിപ്പോ അല്ല നമ്മളിപ്പോ പുറത്ത്
കുട്ടിള് അങ്ങനെ കൊണ്ടരുംന്ന് പറയുഞാൻപറ
ആഹ അല്ല അത് കൊടുക്കാതിരിക്കുന്നത് നല്ലത് കാരണം ഫ്രഷ ആയിട്ടുള്ള സാധങ്ങളാണ് കുട്ടികൾക്ക് ഇപ്പൊ എന്താണെങ്കിലും നമ്മടത് അവരൊരു പ്രായം കഴിഞ് കഴിഞ്ഞാൽ അവരുടേതായ ചോയ്സ് തെരഞ്ഞെടുക്കും പക്ഷെ നമ്മള് നമ്മുടെ കുട്ടികളെ നോക്ക കുന്ന കാലത്തോളം നമുക്ക് അവർക്ക് ആരോഗ്യ ത്തിന് പറ്റ ഈയൊരു രീതിയിലുള്ള ഭക്ഷണം കൊടുക്കാ നമ്മൾ അതുപോലെ വളർന്നത് നമ്മൾ മറ്റേ മരച്ചീനി കിഴങ്ങ് മറ്റേ ഉം കാച്ചില് ചേമ്പ് ചേന അങ്ങനെയുള്ള മര ഇത് ചക്കക്കുരു ചക്ക സീസൺ വന്നാ ചക്കക്കുരു മാങ്ങ വന്നാൽ പിന്നെ മാങ്ങക്കറി മാമ്പഴം വന്നാ മാമ്പഴ പുളിശ്ശേരി ശരി അങ്ങനെ അങ്ങനെ അങ്ങനെ നമ്മള സീസൺ അനുസരിച്ച് സീസണില സീസണില ഫുഡുകളാ കഴിച്ചോണ ചക്ക വന്ന് കഴിഞ്ഞാൽ ചക്കപ്പുഴുക്ക് ചക്കവർ ചക്ക ചക്ക അത് ഇടിയൻചക്ക അങ്ങനെ ആ ചക്ക ഐറ്റംസ് അത് മാങ്ങയാണെങ്കി മാങ്ങ അത്പോലെ തന്നെ ഓരോ ഐറ്റംസ് നമ്മ ഇതിൽ തേങ്ങ അരച്ച
ഇപ്പൊ പിന്നെ എന്നാല് മാങ്ങ സീസണ ഒക്കെയാമ്പോ മാങ്ങ കൊണ്ട് ഐസ്ക്രീം
ഐസ്ക്രീം ഡെസേർട്ട് അങ്ങനെയാ അതിന്റെപ്പൊ എന്താ അങ്ങനെ ഉണ്ടാക്കുമ്പോ എന്താ പറ്റ അതിനകത്ത് ഷുഗർ കണ്ടൻറ് കൂടുതലായിരിക്കും ആ അപ്പ ഷുഗറ് ഭാവിയിലേക്ക് ഷുഗറ് കൂടുതലായിരിക്കും അതന്നെ അതാണ് പ്രശ്നം അതാണ് പണ്ടത്തെ ആഹാരത്തിന്റെ ല്ലൈ
പഴയ നമ്മളെ ഇപ്പൊ ഞാനൊക്കെ ഞങ്ങളെ വീട്ടിലൊക്കെ ഒരുപാട് മാങ്ങേണ്ടായിരുന്നു സമയത്ത്ങ്ങളെന്ത് ചെയ്യും മാങ്ങ മാങ്ങ ചെത്തിക്കാണ്ട് മാങ്ങ പൊളിച്ച് കാണ്ട ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിക്കാണ് ഉണക്കും പഴുത്ത മാങ്ങ ഉണക്കിയിട്ട് നല്ലൊരു ബോട്ട ലാക്കിട്ടസ് ചോറ് എന്നിട്ട് മഴക്കാലത്ത് നമ്മളങ്ങനെ നല്ല മഴ പെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര പഷ്പത്ത് അപ്പൊ നമ്മൾ ആ ബോട്ടിൽന്ന് ഇങ്ങനെ എടുത്ത്തിന്നു അത പിന്നെ അത അതുപോലെ എന്താ ഇത് വേവിച്ചിട്ട് എന്താ ജൂ നമ്മള് എന്താ ഒന്ന് മിക്സിൽ തന്നെ ജസ്റ്റ് ആയിട്ട് ഒന്ന് കറക്കിയതിന് ശേഷം പിന്നെ ഒന്ന് വേവിക്കും ജസ്റ്റ് വേവിച്ചിട്ട് പിന്നെ അത് വലിയൊരു പാത്രത്തില് എന്താ മ്മ വെയില ത്ത്ക്കും
പെരട്ടി ആ പെരട്ടി പരത്തി വെൽ വെക്കും എന്നിട്ട് ഇങ്ങനെ ചുരുട്ടി അതിപ്പോഴും ചിലരൊക്കെ ചെയ്യും കേട്ടോ നമ്മളി ഇങ്ങനെ റീൽസിലൊക്കെ കാണാം ആ അതൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ച കഴിഞ്ഞാ പിന്നെ അച്ചാറ് ആഹ അ ചാറ്പണ്ടൊക്കെ ഒരു ഒരു കഞ്ഞി കഞ്ഞി ഇനി പുഴുക്ക് ഇത്തിരി അച്ചാറ് അതോട കൂടി അതാവും പക്ഷെ ഇപ്പ അങ്ങനെയല്ല ഇപ്പ പിള്ളർക്ക് മന്തി ഹ മന്തിയുടെ ഒപ്പം വയോണീസ് ആ് ചിക്ക മ മന്തി അല്ലാതെ ബീഫ് മന്തി എന്തൊക്കെ വെറൈറ്റീസ് ബർഗർ ഹ് മറ്റേ ചിക്കിങ് എന്താ ഇങ്ങനെള്ള ബ്രോസ് ഡ് അങ്ങനത്തെ നല്ല ഇതാണ് പക്ഷേ കുട്ടികളുടെ ആരോഗ്യം നമ് ഇനി സ്കൂളിലൊ പോയി തുടങ്ങി കഴിഞ്ഞഎനിക്ക് തോന്നണു പച്ചക്കറും ആയൊക്കെ ചെറിയ രീതിൽ നോൺ വെജും ഒക്കെ ആയിട്ടാണ് അങ്ങ് പോവുള്ളൂന്ന് തോന്നുന്നത്